ഹലോ
ആ ഹലോ കേക്കപ്പറ്റുന്നുണ്ടെടി ഹലോ കേൾക്കാം ആ എനി കേക്കാം നിനക്ക് കേക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് പറഞ്ഞോ
രാവിലെ ട്യൂഷന
ഹലോ ഏ ആ രാവിലെ ട്യൂഷൻ ആയിരുന്നു ആ ടൂഷൻ ഷനായിരുന്നു
ആയിരുന്നല്ലേ നേരത്തെ പഠിപ്പിക്കാൻ പോുന്നിടത്ത് തന്നെയാ പോന്നത് നീ ഇന്നില്ലായിരുന്നഡി ഇന്നില്ലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു
ഉം ആ ഹാ ഏത് ക്ലാസിന്
എനിക്ക് ഒമ്പത് മാത്രം ഉള്ള ആണോ ഇരുന്നൂറ്റമ്പത് മൂന്നുറില്ലേ
ആ എനിക്ക് അഞ്ചു തൊട്ട് പത്ത് വരെ
ആ മുന്നൂറല്ലേ ഒരു ഒരു ക്ലാസ്സിന് നിനക്ക് തരുന്നത്
ഇല്ലന ഞാൻ വാരെ കൊറാൻ പിന്നെ ഓരത്ത് പുള്ളേരുണ്ട് അവിടെ ത്യേയം പൈസ ഉണ്ട്
നീക്കും മാസാണോ അതോ ഡെയിലി തെരുവാണോ
ഒരടത്ത് ഡെയിലി തരും ഒരടത്ത് പത്ത് ക്ലാസ് ആവുമ്പ തരും
തരും അം ഇംഗ്ലീഷ് ഹിന്ദി മാത് അത്രേ ഒള്ളോ അതോ ഇംഗ്ലീഷും ഉണ്ടോ
കഴിഞ്ഞ വട്ടം ഇംഗ്ലീഷൊണ്ടായിരുന്ന് ഈ വ തയ് ഹിന്ദി മാത്രം
ആ
നീയോ
ഞാൻ ഹിന്ദി മാത്രം മടി പിന്നെ കണ്ടോരടുത്ത് പത്തിലെ ഹിന്ദിയെക്കെ എങ്ങനെ പാടാണോ പഠിപ്പിക്കാൻ
വല്യ കൊഴപ്പ ഇല്ല ഞാനാ രണ്ട് ഏ ചാപ്റ്റർ ആയതേ ഉള്ളൂ മൂന്നാമത്തേത് വല്യ ചാപ്റ്ററാ അതിനി നോക്കണം
നീ ഇങ്ങനെ പഠിപ്പിക്കമ്പഴേ എടക്ക് ടെസ്റ്റ് പേപ്പർ ഒക്കെ ഇടോ സ്വ അല്ലാതെ ടെസ്റ്റ്പ്പറൊക്കെ ഇടോ
ഉം വല്ലോ പ്പഴും ഒരു വരവുല്ല അതിനോള്ള സമയം കിട്ടാറില്ല ആ എങ്കിലുവിടാറു നീ്യാ നീ അങ്ങനെ ചെയ്തൊ
ഇട്ട് തൊടങ്ങി ആ ചെയ്യും ചെയ്യും
എനിക്ക് ചിലപ്പൊ ഒക്കെ രണ്ട് ക്ലാസ്സ്‌ ഒരുമിച്ചായിരിക്കും അപ്പൊ ആ അപ്പ പറ്റത്തില്ല പരീക്ഷ ഒരു വിധം തീർന്നില്ലേ മറ്റേതിന് ഒരു ദിവസം ലീവ് ആ പുള്ളേര് കുറവൊള്ളടത്ത് അങ്ങനെയാ
എടി
അത് ഒര് ഇല്ല ലല്ല ഒരു ക്ലാസ്സിൻ്റെ വർക്ക് കൊടുത്തിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കും അങ്ങനെ അങ്ങനെ
അങ്ങനെ ആ ആ
ഒര് ഒരു പ്രോസസ്സാണ് അതുകൊണ്ട്പ്പയില്ല ആ പിന്നെ അജസ്റ്റ് ചെയ്തങ്ങ് പോവാ അവിടുത്തെ അവരുടെ സ്കൂളിലും അങ്ങനെതന്നെ ഉം ഉം
ആ
ഹലോ
തിങ്കളും വ്യാഴം വൈകിട്ടുണ്ട് വെള്ളിയുണ്ട് വൈകിട്ട് പിന്നെ ശനി ഉം ഒരിടത്ത് പോയി അവിടെ പിള്ളേരൊന്നും ഇല്ല ഇപ്പൊ ഒരു മാസമാണ് തരുന്നത് രണ്ടു മാസം ശബ്ദം ഒന്നും ക്ലിയർ അല്ല
രണ്ടു മാസത്തിന് ആയിരം രൂപ വേയ
അവിടെ പിള്ളോരൊ പിന്നെ അവരെ പറ്റിട്ട് അതിവിടെ സ്പെഷ്യൽ ക്ലാസ് അടോടെ അഞ്ചൂടെ പത്ത് വരെ പിന്നെ പ്ലസ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഉണ്ട് അപ്പൊ എനിക്ക് ഒരു അഞ്ചു പിള്ളാര് ആത് പുതിയതായിട്ട് തുടങ്ങിയതാ അഞ്ച് പിള്ളേരുണ്ട് അഞ്ചിലെ ആറിലെ എട്ടിലോ ഒമ്പതിലോ പത്തിലോ ആയിട്ട് അഞ്ച് പിള്ളേരുണ്ട് അപ്പൊ രണ്ടു മാസം ഒന്നര രണ്ടു മാസം അപ്പം ഞാൻ പോയി അപ്പം അവര് ആയിരം രൂപയാണ് ശമ്പളം തന്നത് ഞാനും ഇനി വിചാരിക്കു ക്കുവ ഇനി ഒരു മാസോടെ നോക്കട്ടെ എന്തുവാ തരു എന്നെ നോക്കട്ടെ ഇല്ലെന്നുണ്ടെങ്കി അവിടെ പോന്നില്ല നഷ്ടല്ലേ അത് ആഴ്ചയിൽ രണ്ടു ദിവസം പോകും അവിടെ തിങ്കളും രണ്ടു ദിവസം ആഴ്ച രണ്ടു ദിവസം തിങ്കളും വ്യാഴവും
ഉം അല്ലെങ്കിൽ ഒരു ക്ലാസിന് ഇത്ര രൂപ എന്ന് പറയണം ഞാൻ പൊതുവില്ലായിടത്തും ഒരു ക്ലാസ്സിന് ഇത്ര രൂ വാങ്ങുന്ന അപ്പ അതനുസരിച്ച് തരണം എന്ന് പറയണം അല്ലെങ്കിൽ ഒരു ക്ലാസിന് എത്ര രൂപയാ നിങ്ങൾ തരു നെന്ന് പറയണം എന്നു പറയണം എങ്കിൽ മാത്രമേ എനിക്ക് തുടരാൻ വേ തുടരണ വേണോ വേണ്ടയോന്ന് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂന്ന് പറയണം കാരണം നമ്മള് അമ്പാനിയുടെ മക്കളൊന്നും അല്ലല്ലോ?
അതു തന്നെ ഇനി ചെന്ന് അത് പറയണം. അല്ലെങ്കിൽ ശരിയാവത്തില്ല.
അപ്പോ നമ്മളും കൂടി അങ്ങോട്ട് ഡിമാൻഡ് വെക്കണം മാത്രല്ലല്ലോ നമ്മുക്ക് വേറെ ജോലി പോലും ഇല്ല നമ്മളിത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന കാര്യല്ലേ അപ്പം അവരത് മനസി
ബി എ ഡിന് കൊടുത്തോ?
വേറെ നൊക്കെ കൊടുത്ത്. ഫിനാൻസിംഗ് ഒരുപാട് പൈസ ആകുവെങ്കിൽ എന്തോ ചെയ്യോന്ന് ആലോചിക്കാ കൊടുത്തു കൊടുത്തു നീ കൊടുത്തോ? ത്തോ.
കൊടുത്തെടി. നിക്ക് ഇൻഡെക്സ് എത്ര ഉണ്ട്?
ഉം ആഹ് ഞാൻ നോ ക്കിയില്ല കറക്ട് എ എത്രാന്ന് എനിക്കറിയത്തില്ല. ആഹ് കുറവായിരിക്കും നിനക്ക് എത്ര ഒണ്ട്?
ത്തേഴേയുള്ളൂ. ഇപ്പൊ കൊറച്ച് പേരേ കൊടുത്തൊള്ളായിരുന്നു എടി പക്ഷേ പക്ഷേ അതുകൊണ്ട് കൊറച്ച് പേരെ കൊടുത്തുള്ളായിരുന്നു ബി എഡിന് പക്ഷേ അവര് ഡേറ്റ് നീട്ടില്ല ഇനി ഇപ്പൊ എല്ലാരും കൊണ്ട് കൊടുക്കുന്ന് തോന്നുന്നു.
ഓ വീണ്ടും നീട്ടി എന്നന്നത്തേക്ക് വരെ ആയി ഓ ഓ ഇരുപത്തൊന്നാ?
ഇരുപ ത്തൊമ്പത് ഇരുപത്തൊമ്പത് വരെ.
ഏഹ്
ഉം പ്രോജ ക്റ്റ് എവിടെ വരെ നീ ബൈൻഡ് ചെയ്തോ?
ഇല്ല ഇല്ല നീ എന്തായി?
ബൈൻഡ് ചെയ്തില്ല.
നിന്റെ പ്രോജക്റ്റോ?
ല്ലേടി ഇനി ബൈൻഡ് ചെയ്യണം.
ഇനി ഉം മൂന്നെണ്ണം വേണമല്ലേ?
ആഹ് എനിക്ക് അറിയാവയ്യ മൂന്നെണ്ണം വേണം പിന്നെ ഒരെണ്ണം യൂണിവേഴ്സിറ്റിക്ക് അയക്കാനുള്ളത് ഏഹ് ബൈൻഡെയ്യണ്ടന്നാ തോന്നുന്നു പറഞ്ഞത്. നീ ചോദിച്ചോ
ഇല്ല എന്റെ മിസ്സിന് എൻ്റെ മിസ്സ്പ്പം പുതിയതല്ലേ ഇവ്ടെ അതോണ്ട് മിസ്സിന് കറക്റ്റ് അറിയത്തില്ല
ആ നീ ബൈന്റെയ്യുമ്പോ എന്നോടു കൂടെ പറയണേ
ഞാൻ ന്നാ വരുന്നെ
ബയന്റെയ്യാൻ പോകുമ്പോ എന്നോടു കൂടൊന്ന് പറയണേ
ആ ആ പറയാം പറയാം
ങ്കി പോ ന്ന് അന്നേരം എന്നോടൊന്ന് പറഞ്ഞാതി വൈവ് കറ ക്റ്റ് ഡേറ്റൊന്നും പറഞ്ഞില്ല നാൽ തെ ആണെന്ന് തോന്ന്ന്നന്നേ പറഞ്ഞോള്ളുലേ
നാലാന്തി ഇത് സബ്മിറ്റെയ്യുന്നല്ലേ വൈവ നാലാം തിയതിഒന്നും ആയിരിക്കത്തില്ല നാലാന്തി പ്രോജക്ട് യൂ മോശത്തി കേൾക്ക്ന്നില്ലേ അങ്ങനെല്ലേ
അറിയത്തില്ലാ
വൈവയുടെ റേറ്റൊന്നും വന്നില്ലാ ഉം അങ്ങനെയാന്നൊന്നും എനിക്ക് എനിക്ക് തോന്നിയത് പ്രോജക്ട് ഏ അയ്ക്കേണ്ട ദെവസം ഇണ്ടല്ലോ. അതായിരിക്കും.
ഞാൻ വിചാര്ച്ചിനി വൈവാന്നായിരിക്കൂന്ന് ആ.
ഉം പിന്നെ വൈവേക്കാ ഇനിയും സമയ
ഉം ഞാ വിചാര്ച്ചു വൈവ രിക്കൂന്ന്
മ്
ഉം ജോലിയൊക്കെ ഒതുങ്ങിയൊ നിന്റെ
വൈവെക്യ വൈവെക്യ
വൈവക്ക് എന്തുവാ പഠിക്കേണ്ടേ? ഇഷ്ടം പോലെ പഠിക്കാനില്ലേ എല്ലാം പഠിക്കണ്ടയോ?
ആദ്യമേ തൊട്ടള്ളത് അവര് ചോദിക്കുംന്ന് പറയുന്നെ
ആ പിന്നെ മറ്റേ
ക്ഷ കഴിഞ്ഞേനേഷം ബുക്ക് തുറന്നിട്ടില്ല
ഞാനും എനിക്കാണ് ലാസ്റ്റത്തത് പോവൻ തോന്നുന്നങ്ങ് പേടിയാവുന്നു ലാസ്റ്റ് പരീക്ഷേടെ
ആ അത അങ്ങനെ നോക്കവാടങ്കിൽ ഞാൻ എല്ലാത്തിലും പോവും
അനുവാദം പേടിയുണ്ട് ലാസ്റ്റ് പരീക്ഷയുടെയും പേടിയുണ്ട് കഷ്ടിച്ചു ജയിച്ചാ കൊള്ളാം ഉം
അതെ എനിക്കും അത്രൊക്കെ ആ ഗ്രഹുള്ളു വലിയ മാർക്കൊന്നും ഇല്ലേലും ഒന്ന് ജയിച്ചു കിട്ടിയാൽ മതി
ഇത്രയും കിട്ടി മൂന്നും കിട്ടി ഭാഗ്യത്തിന് ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ നാ കേട് ലാസ്റ്റ് പോയിക്കടന്ന് എഴുതണ്ടേ
അള്ളാ പക്ഷെ നമ്മുടെ സീനിയേഴ്സിന്റെ കൊസ്റ്റ്യൻ പിന്നേം നല്ലയായിരുന്നു അല്ലെ നമ്മുടെ കൊസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോം
ആഹ് അത് നോ
നമ്മക്ക് തന്നത് നമ്മക്ക് തന്നെ റെ കൂറ കൊസ്റ്റ്യൻ തന്നത്
അനുവാദ് അനുവാദാണെങ്കി ഇംഗ്ലീഷില് തന്നി ട്ട് അല്ല ഈ ഹിന്ദിയിൽ തന്നി ട്ട് ഇംഗ്ലീഷിലോട്ട് ആക്കാൻ ഉള്ളതൊക്കെ
അയ്യോ എന്റെ ദൈവമേ എറെ എന്റെ വായില് ഫുള്ള് അവസാനം ഹേ ഹേ ഹേ മാ ത്ര വരത്തൊള്ള് ഞാനാണെങ്കി ഇംഗ്ലീഷ് പഠി എന്റെ ഏറ്റവും ഇഷ്ടവുള്ള സബ്ജക്ട് ഇംഗ്ലീഷാണ് എന്നിട്ട് ഞാൻ കെടന്ന് ബ ബബാ അടിക്കായിരുന്നു ഞാൻ ആലോചിക്കുന്നെ അയ്യൊ എനിക്കിതെന്തോ പ റ്റീന്ന് അത്രയേ ഒരു മാധുരികത്ത ഒരു അവസ്ഥയായി പോയി കാരണംഇംഗ്ലീഷ് എൻന്റെ കയ്യിലി രുന്ന സാധനം എനിക്ക് അത്രയ്ക്ക് അഹങ്കാരംരുന്നു ഇംഗ്ലീഷ് അറിയാ
ആ ഇംഗ്ലീഷ്ആണെങ്കിൽ എന്റെ വായിൽ ഒന്നും വരുന്നില്ല ഹിന്ദി എന്ത് മാത്രം വരും
അത് ഞാൻ എന്താ പറഞ്ഞാലും ഹെ ഹെ ഹെ ഹെ എനിക്ക് ഈ ഈസ്വാസ് അതൊന്നും അല്ല വരുന്ന എല്ലാത്തിലും ഹേ ഹേ ഹേ ഞന്ന ഇതന്ത് ഇംഗ്ലീഷ് മല്ലെ ഇതണ്ട് ഉം പക്ഷെ മറ്റേ കണ്ട് വല്യ കുഴപ്പില്ലായിരുന്നു ഇംഗ്ലീഷിലോട്ട് ആകുന്നതായിരുന്നു പ്രശ്ന ഉ മറ്റേ രണ്ട് ട്രാൻസ്ലേഷൻ വല്യഴപ്പ പോല്ല എക്ക് ഇംഗ്ലീഷ് കൊണ്ട ഇംഗ്ലീഷിലോട്ട് ആക്കാനുള്ളതും വെച്ച് ഞൻ അവിടെ ഇന്ന്
ആഹ
ഉം ന
അനുവാദിനെ പറ്റിയൊക്കെ എഴുതാനുള്ളത ഞാനങ് ഓരോ സന്നനത്ത് രണ്ട മൂന്ന് തോട്ടംക്കെ തിരിച്ച് മറച്ച്ക്കി ഇട്ട വെച്ച എന്തോ എഴുതാനൻ ഒരു ഭയം അറിയത്തില്ലായിരുന്നു
എനിക്ക അത് അറിയായിരുന്നു അനുവാദന്റെ സ്വരൂപം എ ചോദിച്ചപ്പോഴത്തേക്കും എന്തോ എഴുതണോന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇനി അതിന് വേറെ വല്ല ചെയ്യണ്ടും ഞാൻ അതുകൊണ്ട് ലോകോക്തി മുഹാവര എഴുതി
ആ ടെക്സ്റ്റില് പഠിക്കാനേ തോന്നത്തില്ല
ഉം ഞാനാണെങ്കി രണ്ട് സെമ്മ കൊണ്ട് നല്ല ഉഴപ്പറ ആലലേ ഇപ്പൊ ഞാൻ ഭയങ്കര ഉഴപ്പറ
ഉം
ഉ ഇതറ ഞൻ ത വച്ചത്ത ഞാൻ ബാഴ നാല് ദിവസൊക്കെ കിട്ടിയാലും ഞാൻ അവസാനം അവസാനം ആവുമ്പോഴ പഠിക്കാൻ തുടന്ന്
ഞാനും അങ്ങനെ തന്നെ നമ്മുക്കല്ലാ പേപ്പറിലെങ്ങാണ്ട്ല്ലാരരുന്നോ പരീക്ഷന്ന് പറഞ്ഞേ അത് മാറ്റി രണ്ടു മാസം ഫ്രീ പഠിക്കാനുള്ള സമയം ക വ നോക്കാൻ പറ്റിയില്ല
ഉ ഞാൻ പഠിക്കാന ഇരുന്നിട്ടു നിന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കും
ഹ പാടമായിരുന്നു ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ എല്ലാം പൊതുവെ നോക്കുമ്പം മറ്റേതൊക്കെ നോക്കിയപ്പം ഒരുവിധമൊക്കെ എളുപ്പമായിരുന്നു
മാതാ
ഇതൊക്കെ ഒരുമാതിരി
ജയിച്ചാ മതിയായിരുന്നു അല്ലെ ബി എഡ ഇന്ന ന നിനക്ക് പഠിക്കാൻ പോവാൻ പൈസ ഉണ്ടാ
എവിടന്നാ ഒന്നും അറിയത്തില്ല പിന്നെങ്ങ് കൊടുത്തത്
കൂടുതലും സെൽഫ് ഫിനാൻസിങ് ആണെ ഞാൻ എല്ലാടത്തു ഒന്നും കൊടുത്തില്ല
ഉം
ഞാൻ ഇവിടെ അടുത്തൊള്ള കൊല്ലത്തൊള്ളൊക്കെ കൊടുത്തോള്ളു തിരോന്തോരത്തോട്ട ദൂരോട്ടുള്ളൊന്നും കൊടുത്തില്ല
പൈസൊന്നും ഇല്ലടി ഇപ്പോ അനിയത്തി അനിയത്തിക്ക് പഠിക്കാനും കൂടെ പോയോണ്ടേ അവളില്ലേ എം എൽ ടിക്ക് പഠിക്കാൻ പോയി അവക്ക് ഹോസ്റ്റൽ ഫീസ് മാത്രം മതി എന്നാലും ലോണും കാര്യങ്ങളൊ ക്കെ ആയോണ്ടേ പൈസയൊന്നും അല്ലാതില്ല പിന്നെങ്ങ് കൊട്ത്ത്
ഇവിടെ ഇത് തന്നെ അവസ്ഥ അനിയത്തിക്ക് പഠിക്കാന്നുള്ളതോ ണ്ട് എനിക്ക് ദൂരെയൊന്നും കൊടുക്കാന് ഒക്കത്തില്ല ഇനിപ്പോ എനിക്ക് ഇത് കിട്ടിയാല് നമ്മടെ പൈസക്ക് ഒ